ആഹ് കേൾക്ക്ണില്ലേ
ഇപ്പ പിന്നെപ്പ മോനോണന്നേ
ഏഹ് ശെരി.
ന്റെ മോന്റെ ഇപ്പോന് പാ പാല് കൊട്
ഉം ശെരി ഞാം പിന്നെ ഏഹ് എന്താ പറ്യാ വീട്ടിലെന്നെള്ളെ ഇവടന്നെണ്ടീറ്യ
ആ മോന് ഒണർന്നാ
ഇല്ല ഒണർന്നിട്ടില്ല ഒറങ്ങാണ്
ആ കൊറെ നേരം ഒറങ്ങോ
കുറച്ച് നേരൊക്കെ ഉറങ്ങും ചെലപ്പോ ഓരോ മൂടാ ചെല ചെലപ്പോ ഉണരും ചെലപ്പം കുറെ നേരം ഉറങ്ങും അങ്ങനെ
ഒറക്കം ഒന്ന് ഉണ്ടാവൂല
മ്മ് അതന്നെ അമ്മക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പണീള്ള സമയത്ത് ഓൽക്ക് ഒറക്കന്നണ്ടാവില്ല അല്ലെങ്കിൽ അവര് വെർതനേ ഉറങ്ങും
ഉം ഇപ്പൊ ഞാന് മീൻ നന്നാക്കി ഇത് കൂടി കയിഞ്ഞിട്ട് ഉണർന്നാൽ മതിയാച്ചപ്പോൽതന്നേ ഓൻ ഒണർന്നു മീന് മുറിക്കാനും ആ മുന്നിൽ ഇണ്ടാവുള്ളു
ഞാൻ എന്ന് തുടച്ച് അടുക്കളൻ്റെ അവിടെ എത്തുമ്പോൾ അപ്പൊണരും അത് ഓന്റെ അലാറാ തോന്നണ് ഞാൻ തൊടച്ച് അടുക്കൾടെ അവിടെന്ന് അപ്പട് ഒണരും പിന്നെ ഞാന് എന്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒർക്കിയെ അപ്പൊ പിന്നെ പ്രശ്നല്ല
മ്മ്
പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
വേറ എന്താ
ക്കോ
അയിനൊക്കെ എവിടെ സമയം ബുക്ക് വായിക്കാനൊക്കെ ഒന്നിനും ഒന്നിനും ഒന്നിനും നേരം ഇണ്ടാവില്ല ഈ ഫോണുണ്ടല്ലോ നമ്മക്ക് കയ്യില്
ലോ
കൊറെ സ്റ്റോറി ഒക്കെ വായിക്കാൻ പറ്റിയേൽ ഒക്കെ വായിക്കലുണ്ടോ
ഏ എനിക്കറിയില്ല എന്നാല്
ഏ ഇപ്പൊ ഈ കൊറേ ആപ്പുകളുണ്ട് പ്രതിലിപി അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറെേ ആപ്പുകളുണ്ട് ഞാൻ ചെലപ്പോ അയിലൊക്കെ വായിക്കല്ണ്ട് ഉം
ഞാന് കുട്ടികൾക്ക് കേൾക്കാൻ പിസ്സ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇണ്ട്
ഏ
അയില് ഇങ്ങനെ കഥ പറയും
ഏ
എങ്ങനെ കേക്കാൻ പറ്റും കുട്ടികൾക്ക്
ആ ആ
അങ്ങനെ കേക്ക
ഏ നിങ്ങൾക്ക് ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ടള്ള ആളാ പൊറത്തൊക്കെ
ആ ട്രിപ്പ്ന് അധികം പോക്കില്ല
ഏ
മ്മ് മ്മ്
ഒരു വിതം എല്ലാരും ഇങ്ങനെന്നേലേ പോവാ ഇഷ്ടണ്ടാവും പക്ഷെ പോക്ക് കുറവായിരിക്കും
ഓക്ക് പറയാലോ ആ ആ സാഹചര്യം വേണ്ടേ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഒന്ന് പുറത്ത് പോണംന്നുണ്ടെങ്കിൽ ഇന്നാ തന്നെ മാസ ത്തിൽ ഒരിക്കെ ഞങ്ങളിങ്ങനെ എവിടെ നെസ്റ്റോലൊക്കെ പോകും കുട്ട്യേളേം കൂട്ടിയിട്ട്
ഏ നാട്ടിലന്നെക്കോ അടുത്ത്
ആ ആ ആ ആ അല്ലാതന്നെ ഒരു പോക്കിന് തന്നെ അയ്യായിരം ആറായിരം ഒക്കെ ആകും
ഉം ഔടെ നെസ്റ്റോ ല് ണ്ടൊങ്ങള് ആഹ് ഷോപ്പിങ്ങിനങ്ങനെ പോണ
ആഹ് വെറ്തങ്ങനെ ഓഫ് ഫറൊക്കെണ്ടാവുമ്പൊളൊക്കെ എന്തേലൊക്ക വേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടങ്ങനെ പോവും
ഉം
ഔട പോയി ഞമ്മക്കിഷ്ടള്ളതൊക്കെ എടുക്കാ നിക്കുമ്പോത്തിന് ഓല്ണ്ടോ സമ്മയ് ക്ക്ണ് ആഹ്
അയ്ശെര്യാലെ പിന്നിം ഹ്മ്മ് ഒരുവിധല്ലെ ഓൽക്ക് എല്ലതും അങ്ങനന്നെ തന്നെറയാ പിന്നപ്പം രണ്ടറ്റും കൂട്ടി മുട്ടിച്ചണ്ടേറയാ
ആഹ് അതാണ്. ഇങ്ങക്ക് പിന്നെ ഒരു കുട്ട്യൊക്കെ ആയതോണ്ട് പിന്നെ വല്യ പരാ ബബന്ധങ്ങളൊന്നും ഇണ്ടാവൂലാ അല്ലേ
അയ്ന് ഇന്റെ പുത്യാപ്ലക്ക് ജെ സി ബി സ്വന്തായ്റ്റാപ്പൊ
എങ്ങനെ?
സ്വന്തായിട്ട് ജെ സി ബി ആണ് പറയാ ഹസ്ബൻഡിനെ അപ്പൊ അയ്ന് അടവൊക്കെണ്ട്റ്യ മാസം ഒരു ഒരൻമ്പത്തൻഞ്ചുർപ്യൊക്കെ അടവിനെന്നെ വാണം
ആഹ് ഒന്നിനൊന്നിനും തെകയൂല.
പിന്നെ കുറിം തറിം ആയിറ്റ് അത് വേറെ
ആഹ്
എന്നിട്ട് ഞമ്മള് മെയ്ന്റൈൻ ചെയ്ത് കൊണ്ടോവ എല്ലാമാസും ഉം ഏഹ് എന്താ പറ്യ നാലാമത്തീസ നാലാംതിയാണ് ഇണ്ടാവ അടവ് അന്ന് പിന്നെ മൂപ്പരാക്കാനെ നോക്കന്നെ വാണ്ട്യര്ലാ ആകെ ടെൻഷനേക്കാരം. ആഹ് ഓലെ പറഞ്ഞ്ട്ടും കാര്യല്ല
കാര്യല്ലേ പ്പൊ ഞാന്
ഇന്ക്ക് എപ്പളും അങ്ങനെയല്ല ഈ പണി ഇല്ലാത്ത ടൈമിലൊക്കെ ഇപ്പൊക്കെ മഴല്ലേ മഴ ത്തൊന്നും ഓലെ പണി അങ്ങനെ നടക്കൂലല്ലോ അപ്പൊക് ക്കേണ് ഇങ്ങനെ അപ്പോ പിന്നെ ഓലെടുത്തിക്ക് നമ്മളെന്തെങ്കിലൊക്കെ പർഞ്ഞ് ചെന്നാതന്നെ ചീത്ത ട്ടും ഊഹ് ന്നാലും കൊയ്പല്ലൈന് ആഹ് ഇന്നെനെ കൊണ്ടോവലൊക്കണ്ട്ട്ടോ എടക്കെടക്കൊണ്ടോവും. ഇപ്പം പെരുന്നാളൊക്കെ കയ്നേന്റേഷം ഞങ്ങള് ബീച്ചിലൊക്കെ പോയിനി പിറ്റേന്നന്നെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും സും വൈഫും ഓലൊക്കെണ്ടൈനി അങ്ങനൊക്കെ പോയിനി പിന്നെ ഊട്ടി മൈസൂര് അങ്ങനൊക്കെ പോയിണ് ഞങ്ങൾ കുറേ പോയൊക്കെ ചെയ്തീണ് പിന്നപ്പൊ കഴിഞ്ഞ വെക്കേഷല്ല് വയനാട് ട്രിപ്പൊക്കോയീനി ഫാമില്യായാണ്ട്.
ആഹ്
ട്രാവ് ലറൊക്കെ വയനാട് കാരാപ്പുയ ഡാമ്
ഏഹ്
ആഹ് ഔടൊക്കെ പോയിനി
ആട്
പിന്നെ പൂക്കോട്ലൈക്കോയി.
ഏഹ്‌ ഞമ്മള് പറിമ്പോ ഔടട്‌ത്ത ന്നട്ട് ഞമ്മളൌടൊന്നും പോയ്റ്റി ക്കാരം കാരാപ്പുഴ വിടെ അടുത്തന്നെണ് ഞമ്മളെ തൊട്ടട്ത്ത്
ഏഹ്
ഊം പോയിക്ക്ണ് ഔട്ക്കൊക്കെ അവടെ അങ്ങനെ കല്യാണം കഴ്ഞ്ഞേല് അവ്ട്ക്ക് അങ്ങനെ പൂക്കോട് ഒക്കെ പോയ്ക്ക്ണ്. ചെമ്പറ ചെമ്പറ പോയിട്ടില്ലേ അവിടെ ബാനാസുര
ആഹ്
ആ പിന്നെ ഞാൻ തേക്ക് മ്യൂസിയ ഒക്കെ പോയിട്ടുണ്ട് ഞാൻ
അത് നിലമ്പൂരല്ലേ
ഉം
ഉം
ഉം അവിടെ നല്ലത് ഞാ ചെറുതാ വുമ്പ ട്ടോ കല്യാണം കഴിട്ട് അത്ര ദൂരൊന്നും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്
ഏ
നമുക്ക് ദൂരെ ടൂർ പോകാൻ നല്ല ഇഷ്
ഏ ഊട്ടി മൈസൂരൊക്കെ പോയില്ലേ
ഇല്ല
ഇതുവരെ പോയിട്ടന്നല്ല
ഉം ഉ ഊട്ടി പോയിക്കണ അത് ഞാൻ ചെറു
ഏ അ ശരി
ഊട്ടിക്കൊക്കെ പോവാൻ നല്ല ആഗ്രഹണ്ട്
ഏ അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ഇപ്പൊ അങ്ങനെ അതൊക്കെ ഒരു ദിവസം കൊണ്ട് പോയി പോരാൻ പറ്റുന്ന സഥലല്ലെ അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ പോയിക്കൂടെന്നാ ന്നാ പിന്നെ അത അങ്ങനെക്കെ ആവുമ്പോ നമക്കും വല്ല മേത്തക്ക് പൈസ കൊടുങ്ങൂല അറിം
ആ അത സാരി വരാലോ
ല്ലെ നമ്മളെ വീട്ടിലുണ്ടാവും നമ്മള് സ്വന്തം വീട്ട കസിൻസിലോ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റർമാര് ഇപ്പൊ നമ്മളെ അമ്മായാളെ മൂത്തമ്മാരോക്കെ മക്കളുണ്ടാവല്ലോ
ഓലൊന്നും അങ്ങനെ ഇല്ല ചെല ഒരാൾക്ക് ഒഴുവുമ്പോ ഒരാള് പള്ളേലേ ആ അങ്ങനെ കേക്കുവല്ലോ
ആത് ശരിയാ എന്നാലും ഒഴിവുള്ളോലൊക്കെ വെച്ച്ങ്ങാണ്ട് അഡ്സ്റ്റ് ചെയ്തരും ഒരു പത്ത്പതിനഞ്ചാള യാപ്പ ഇന്നത്തെ കാലത്ത് നമുക്ക് ട്രാവലറൊക്കെ വിളിച്ച് പോ
ഉം ഉം ഉം
പിന്നെ ഈ ട്രാവലറിനൊക്കെ പോകണെങ്കി മക്കളൊക്കെ ഉണ്ടെങ്കി ഓൽക്കും പൈസ വാണ്ടി വരോ അപ്പൊ നമ്മള് ഫാമിലിയ ആയി കപ്പളായിട്ട് പോണൊ കണക്ക തന്നെ ഉ അതന്നെ ഓ ഒന്നിന ഒന്ന് മെച്ചം പറഞ്ഞായിരി
ഉച്ച്യെയെ ന്ന്
ഞാന് മറ്റേ ഈ നെസ്റ്റോറൈസല്ലേ
ആന്ത തനോ
ഈമ്മള മറ്റേ സർലാക്കിന്റെ ഒക്കെ പോൽക്കത്തെ ഒരു ആ റ്റോറി ഒരു അയിന്റെ ബ്രാൻഡിന്റെ പേരാണ്
ഉം
അത് കൊടുക്കലുണ്ട് പിന്നെ അതനെ പൊടായിട്ട് കൊടുക്കല് പിന്നെക്കെ അ അപ്പൊക്കെ ഞാൻ ചോറ് ഓയി നല്ല ചിക്കൻ കറ ഉ തൊക്കെ ഉണ്ടായാൻ ഭയങ്കര ഇഷ്ട അപ്പൊ മ്മലോ ചൊ..
ഉം
ഉ പിന്നെ ചിക്കന് കൊടുത്താല് ആരുള്ള കഷ്ണക്കെ ആണെങ്കില് കടിച്ചു ചമച്ച് ചമച്ച് ചമച്ച് അവസാനം ഇറക്കാൻ കഴിയാതെ തൊപ്പി വിടോ എന്നാലും കൊറെൊക്കെ തിന്നു
ഏ ഞൻ ഇവനക്ക് ഏവക്ക് തിന്നാണ്ടാക്കി കൊടുക്കല് നല്ല തിന്നീന്നു വഏത്തപ്പഴൊക്കെ നല്ല തിനിനു
ഉം
അപ്പൊ കൊറച്ച് ബാഗൊക്ക ആയി പറഞ്ഞിട്ട് കാര്യമ എന്ന കുറുക്കുണ്ടാക്കി കൊടുക്കുമ്പോയിട്ട് ങ്ങക്ക് മടിയാവൂല്ലേ
ആഹ്
ഉണ്ടാക്കി കൊടുക്കും തൂമിച്ച് ഒരു നാലഞ്ച് ഇള്ള തിളുമ്പത്തിന് ഓൽക് മതിയായി ഞമ്മക്ക് പിന്നെ എടുത്തതൊക്കെ തിന് എന്തെങ്കിലുഒക്കെ കൊടുക്കണ്ടേ വച്ചിട്ട് ഞാനേ ആ അത്യാവശ്യ ആ അത്യാവശ്യം തടിഇണ്ട്
ഏ എന്റെ മക്ക് അങ്ങനെ വല്യ തടിഒന്നൂല്ല
ഏ ഇവന് കൊഴപ്പില്ലാതെ തടിഇണ്ട്
ഓനാണെങ്കി എന്നും കൊണക്കേടാ ഒരു അഞ്ച് പ്രാശ്യം ഓനേം കൊണ്ട് അഡ്മിറ്റ് ആയിണ്
അ ആ
ഓരോരോ സ്ഥലത്ത് അഡ്മിറ്റ് ആയിനറിയ
ആണ് ല്ലേ ഞാന് ഇവന്ക്ക് പിന്നെ ഒരു ആദ്യക്കെ എനെ ആറ് മാസം കഴിഞ്ഞ ഉടനെക്കെ രാവില മുത്താറി കൊടുക്കും പിന്നെ നമ്മള് ഉച്ചക്ക കൊടുക്കാൻ തുടങ്ങല്ലോ ഒരു ആറേഴു മാസൊക്കെ ആവുമ്പോ അപ്പൊ അ മുത്താറീന്റെ ബാക്കി തന്നെ ഞാന് പിന്നെ ബീറ്റ്റൂട്ടോ കയാരറ്റോ എന്തെങ്കിലും ഒന്ന് ജ്യൂ സടി അല്ല വേച്ച് വെചിട്ടുണ്ടാവും അതൊരു പത്തുപതിനൊന്ന് മണിയാമ്പോ അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് അത് കൊടുക്കു ഇത്തപ്പഴം ഒക്കെ ഇട്ടിട്ട് അത് കൊടുക്കുവേന്നു പിന്നെ വൈന്നേരം ആവുമ്പോ പിന്നേം മുത്താറിയോ അമൃതപ്പൊടിയോ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലുഒക്കെ ആയിട്ട് ഓരോന്ന് കൊടുക്കുഅയ്ന്നു എന്നിട്ട്പ്പ നല്ല ഗുണ്ടപ്പനായിനു നല്ല തടിയൊക്കെ ഉണ്ടായിന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ കൊറഞ് കൊറഞ് വരലോടങ്ങി
അ എരി ഞാ ഏ ഞാൻ പിന്നെ അങ്ങനെ ഇപ്പനി ഊർല് കിഴങ്ങൊക്കെ വേവിച്ച കൊടുത്ത നല്ല തടി എന്നാവു പറഞ്ഞേക്ക
ഉരുളകിഴങ്ങു ഇപ്പൊ ഇന്നലെ
ഉരുളക്കിഴങ്ങേന ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ അയിലിട്ടല് അങ്ങനെ വേവിച്ചോന് നല്ല ഇഷ് അപ്പൊ അങ്ങനെ വേവിച്ച് കൊടുക്കലുണ്ട് എല്ലാതും അത് ഒറ്റക്ക് കൊടുത്തോന് മേണ്ട
എന്നലേ ഞാൻ കുക്കറില് ഇട്ടിട്ട് ഒര് അടി അടിപ്പിച്ച് കൊ ഉരുള എങ്ങനെ ഇന്നട്ട് ഒരു പയ്നൊന്ന് പന്ത്രണ്ട് മണി ആയപ്പോ അത് കൊടുത്തപ്പോ അത് വേം തിന്ന്
ഏ ല്ലേ കുട്ടേൾക്ക് ഉർളക്കെയങ്ങ് വല്യ കൊണല്ല്യാന്നൊക്കെ പറഞ് കേട്ട് ഇള്ളതോ ഇല്ലാത്തോ അറിയില്ല ഈ ഓല ബുദ്ധി വർക്ക് വികാസത്തിനൊന്നും നല്ലതല്ല പറഞ്
ഏ എന്നാ ഞാന് അത് അങ്ങോട്ടന്ന ഇടട്ടെ അങ്ങാട്ടന്ന്ട്ട്
അല്ല കൊയപ്പല്ല നമ്മള് സ്ഥിരം കൊടു ക്ക്ണത് ഒഴിവാക്കിയാ മതിയ ഏയ്
ഇഞ്ഞിപ്പ കൊടുക്കണ്ട
ഏ അയ്ശരി
രാവിലിണ്ടാക്ക്‌ണ കടിയൊക്കെ തിന്നാണെ അത്ര നല്ലതാ ഈ ദോശേം ചപ്പാ പ്പാത്തിയൊക്കെ തിന്നാണെങ്കില് ന്നാ ഇയ്റ്റേങ്ങൾക്ക് പറ്റൂല്ല
ഇന്നാ ശരിട്ടോ ആ ഓക്കെ ഓക്കെ
ഉം